കേൾക്ക്‌ന്നുണ്ടോ
ആഹ് കേൾക്കണണ്ട് നിങ്ങക്ക് കേൾക്കാൻ പറ്റണ്ടോ
എന്താ പര് വാടി
എങ്ങനെ
എന്താ പരിവാടി പറയാ
പര് വാടി ആഹ് ഒരു വിധക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഇനിയുണ്ട് കൊറച്ചൊക്കെ ബാക്കിണ്ട് ആമ ക്കള് സ്കൂൾ പോയി
മ്മ്
പിന്നെ മൂന്ന് മക്കളാണ് രണ്ടാള് സ്കൂൾ പോകും ഒരാൾ ചെറുതാണ് ഇനി ഓളെ കാര്യങ്ങളൊക്കെ നോക്കാന്ണ്ട് ഓളെ കുളി കുളി പിക്കല് കയ്ഞ്ഞു ഇനി ഭക്ഷണം ഫുഡ് ഇണ്ടാക്കി കൊടുക്കല്
മ്മ് എന്താ കഴിക്കാറ് എന്താ കഴിക്കാൻ കൊട്ക്കല്
കഴിക്കാന് ചോറ് കൊടുക്കും കഞ്ഞി കൊടുക്കും പിന്നെ അമ്മളെ അമൃ തപ്പൊടിയില്ലേ ആഹ് അത് ആഹ് അത് കയ്ക്കും ചെറിയ സാം രണ്ട് വയസ്സ് ഒരൊന്നര വയസ്സ് ടൈമിലോ തീരെ കയ്ക്കുല്ലേര്ന്നു
ആഹ് ൻ്റെ മോന് ആഹ് എൻ്റെ മോന് ക്ക്‌ ചെറുപ്പത്തില അമൃതപ്പൊടി ന്നല്ലോം കയ്ക്കും ചെറുപ്പത്തില് പിന്നെ ആഹ് ഇപ്പ വലുതായപ്പോ ആഹ് നല്ലത്
മ്മ് എല്ലാം അതെ നല്ല പോഷകഇള്ള മ്മ് നല്ല പോഷകാഹാരല്ലെ അത് കയ്ക്കണങ്ങെ അത്രേം നല്ലതാണ് കുട്ട
ആഹ് അതെ അതെ
മ്മ് ഇന്റെ രണ്ട് മക്കള് തീരെ കയ്ച്ചിട്ടില്ല ഇവള് പിന്നെ ചെ ചെറുതായിട്ടൊക്കെ കഴിക്കും ചെറിയ ടൈമിലൊ ഒന്നും കഴിക്കൂലായിരുന്നു അപ്പൊ പിന്നെ
ഉ ആഹ
ആഹ
വേറെന്താ മഴണ്ടോ
ആ മഴ ഇപ്പൊ രാവിലെ ചെറുതായിട്ടുണ്ടായിന്നോ ഇപ്പൊ ചെറിയൊരു വയില ഇല്ല മായ ഇല്ലന്നഞ്ഞ അ
പിന്നെ എന്താ എപ്പഴാണ് പണിയൊക്കെ എപ്പളാ വങ്ങേത്
പണിക്ക് ഒതുങ്ങണങ്ങ പന്ത്രണ്ട് മണി ഒരു മണി
ആവലേ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ
ചറിയ മോുകളളുണ്ടായതുകൊണ്ട് ഓള കാര്യങ്ങളൊക്കെ കഴഞ്ഞ് പണിയൊക്കെ കഴിഞ് വരുമ്പോത്തേന് പണിക്ക് വേഗായും ഭക്ഷണം കൊടു നോക്കണാണ് ഏറ്റവും ടൈം കുടിക്കണ പരിപാടി
ആഹ അത് ശെരിയയിക്കോളും പിന്നെ
ച്ച കിട്ടൂല അനെ അയിന് ഒരു മണിക്കൂറൊക്കെ
ചെറിയ കുട്ടികള അങ്ങനെ ആക്ക പോോലെ കഴിക്കോുള്ളൂ
ഉം ആഹ അതന്നെ കഴിക്കാൻ ഭയങ്കര മടിയാണ് നമുക്ക് അതേപോലെ തന്നെ കഴ നക്കാൻ ഭയങ്കര മടി
അതന്നെ
ഉം ഇങ്ങളെ മ
ആ്ഹ് മക്കളൊക്കെ സ്കൂള് പോയി ഒരാൾ രണ്ടിലും ഒരാൾ
ആഹ് ആഹ് അഹ്
ഹ ഓലൊക്കെ രാവിലെ ഒരു നെട്ടോട്ടം തന്നെയവും ഒക്കെ ഓടി
ഓരെ ഓരെ സ്കൂൾ പറഞ്ഞഴച്ചിട്ടാണ് ബാക്കി ജോലിക്കൊക്കെ നി ൽക്കല ഞങ്ങളൊക്കെ
അങ്ങനെ തന്നെ നല്ലത് പിന്നെ ഓലെടേൽ പറ്റില്ലല്ലോ
ഏഹ് ഏ അതാണ് ടൈമ് നേരം വയ്ക്ണത്. ഓരെ പറഞയച്ച പത്ത് മണിയാവും. ഇന് നമ്മള് ചോറും പരിപാടിക്കൊ നിക്കുമ്പോ അഹ് കഴിഞ്ഞു വരുമ്പോത്തിനും ടൈം കുറേ വൈകും
അതന്നെ ഹസ്ബൻഡോ
ഹസ്ബൻറ്റ് ജോലിക്ക് പോയിക്ക്ണ്
ആഹ് എന്താ പണി
വയറിങ്ങിന്റെ പണി
ആഹ് അവിടെ ആരാ ആരൊക്കെുണ്ട് ആഹ് അവിടെത്തന്നെയാണ് പണി
ഏഹ് വീട്ടില് എന്താണ് ഉമ്മ ഉണ്ട് ഇപ്പ ഉണ്ട് പിന്നെ ഇവരെ ഹസ്ബൻറിന്റെ ജേശ്ട നും ഭാര്യയും ഉണ്ട്
ആഹ്
ഉം
ഞങ്ങള്ത് കൂട്ടുകുടുംബ
ആഹ്, നല്ലതാണ്
ആഹ് നല്ലതപ്പ ഒരു മാസം ആഹ് ഒരു വീട് ഇടുത്ത്ക്ക്ണ് വീട് പണി കഴിഞ്ഞു ആഹ് വീട് പണി കഴിഞ്ഞു ഹൗസ് ഫാമിംങ്ങ് ഒരു മാസത്തിന ഉള്ളിലായിട്ട്ണ്ടാവും
ആഹ്
ഉം
ത്തന്നെ ആവുലേ
ആ അടുത്തന്നെണ് അടുത്തന്നെണ് അടുത്തന്നെ സ്ഥലോം കാര്യ കണ്ടപ്പ പിന്നെ അടുത്തന്യ
ആഹ
നിങ്ങളെ വീട്ടിലാരാ ഹസ്
ആ ണ്ട്ണ്ട് ഉമ്മേം ഉപ്പയൊക്ക്‌ണ്ട്
ആ ആഹ നിങ്ങളെ നിങ്ങക്ക് ഉമ്മേം ഉപ്പേം ഇല്ലേ ഇങ്ങളെ
ആഹ് ഇണ്ട്ണ്ട് ഇണ്ട് എല്ലാരുണ്ട് എല്ലാരും വരാറുണ്ട് ഞങ്ങള് വേറെ താമസം
ഏ
അ ഹ്
വീട്ട് പൊക്കോക്കില്ലേ
ആഹ് ഉണ്ട്ണ്ട് പോവല്ണ്ടേയ് ഇനിപ്പ ന്നാളൊയ് വല്ലേ
ആ ശനിയാഴ്ച ലീവാണ്
ആഹ അല്ല ന നാളെ മുഹററത്തിന്റെ ലീവ്ല്ലേ
ന്റെ ലീവ്ക്ഷേ നാളെ മറ്റന്നാളെ ലീവ്ല്ലേ ആ
ആ നാളുണ്ട് അത് വെള്ളിയാഴ്ചൊക്കെ കാക്കി
ഏ
മറ്റ എന്താ അവിടെ കൃഷികളൊക്കെ ഉണ്ടോ വീട്ടില്
ഈ അവിടെ ചെറ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യണണ്ട് ചെറുതായിട്ട് ഞമ്മള വീട്ടാവശ്യത്തിനല്ലേ അതാ പുൊറത്തേക്ക് കൊടുക്കാനൊന്നല്ലട്ടോ ചെറുതായിട്ട് മുളക് മത്തനെ പയർ ചിരങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
ഇ പുൊറത്തുന്ന് വേങ്ങണ്ടല്ലോ വാങ്ങണ്ടല്ലോ
ഉ എന്നാലും നമ്മള് മഴന്റെ സീസൺ ആകുമ്പോ പിന്നെ ഒന്നും ഉണ്ടാവൂില്ല
ആഹ ഒക്കെ നശിച്ചു പോവും ഉം
അമ്മ മഴ പെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഒരു പ്രാണിുണ്ടാവും വന്ന കുത്തും
ആഹ അത് ശരിയാ
അപ്പൊ പിന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഒക്കെ ചീഞ് പോക്കാം ഒന്ന് കഴിക്കാൻ കിട്ടും കല ഒരുപാട് പോയി ബാക്കി
ഉം പിന്നെ വീട്ടിൽന്ന് തന്നെല്ലേ അലക്കല വീട്ടിൽന്ന് തന്നെല്ലേ അലക്കലക്കെ അറിയാം അലക്കിലും അവിടെ പോയത് വിടൊക്കെ ഉണ്ടോ
ഇ ാ പോ തോടൊക്കെ ഉണ്ട് പുഴയൊന്നല്ല തോടുണ്ടോ പക്ഷെ വീട്ടിൽന്ന് തന്നെ അലക്കലൊക്കെ പിന്നെ നമ്മള് ഇ താണ് മെഷീനിലല്ലേ ഇപ്പൊ അലക്കലൊക്കെ കറൻ്റ ഇല്ലാത്ത ടൈമില് സ്ഥിരമായിട്ട് മായൊക്കെ പോകുമ്പോരാ രാവിലെ പോയിട്ട് വൈകുന്നേരം ഒക്കെ വരുന്ന സമയൊക്കെ ഉണ്ടാവും കറിന്റെ നല്ല കാറ്റു മഴൊക്കെ ഉണ്ടാവുമ്പോ മരങ്ങളൊക്കെ ലൈനിമക്കൊക്കെ വീടക്കുമ്പോ പൊട്ടലൊക്കെ ഉണ്ടാവുമ്പോ സമയം എടുക്കുമ്പോ അപ്പൊ പോകവും അപ്പം പോകും തൊട്ടുക തീരുമാനൊക്കെ
ആഹ ചക്കി മാങ്ങൊക്കെ കിട്ടാറുണ്ടോ
ആഹ ചക്ക ചക്ക വീട്ടിലുണ്ട് ചക്ക ആ ണ്ട് വീട്ടില് മാങ്ങല്ല പക്ഷെ മാാങ്ങ അടുത്തന്നൊക്കെ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടായിട്ട് അവിടന്നൊക്കെ കൊണ്ടുവന്നരില്ലുണ്ട്
അത
ആ നിങ്ങളെ വിട്ട
ആ ഇല്ല ഇല്ല ങ്ങ മീൻ തരും ഇത്രാവശ്യം നല്ലോണ്ണം കിട്ടും കിട്ടിയിരിക്കണ് കഴിഞ്ഞ പ്രാവശ്യത്തിലേറെ ചക്കിയും മാങ്ങയും ഇഷ്ടം പോലെ
ആ ഞങ്ങൾക്കും അതേപോലെ തന്നെ ചക്ക മാങ്ങായാലും മാങ്ങ
മാങ്ങ ഇഷ്ടം പോലെ കിട്ടിക്കുന്നു
ആ അതന്ന ഞങ്ങള് പറയും ചെയ്യ് ഞമ്മളെ വീട്ടില് ഇല്ലെങ്ക പക്ഷെ പല മാങ്ങ ഐറ്റം ഒന്ന് മാത്രല്ല പല തരം മാങ്ങ മൂന്ന് നാലായി മാങ്ങ ഇഷ്ടം പോലെ കിട്ടീയിട്ടുണ്ട് അങ്ങനെ നമ്മള സ്വന്തം വീട്ടിൽ ഇല്ലന്ന് കരുതിയിട്ട് നമ്മുക്ക് അങ്ങനെ കിട്ടാത്ത ബുദ്ധിമുട്ടില്ല
അതന്നെ
ഉ നിങ്ങളെ വീടൊക്കെ എവിടെ എങ്ങനെ മലപ്രദേശം അങ്ങനെയൊക്കെയാണോ
അല്ലല്ല
പാടം തോട് പുഴയൊക്കെ ഇണ്ട് അടുത്ത ഭാഗത്ത ഏ വെള്ളം കേറ മഴ പെയ്തിട്ട് വെള്ളം കേയറുന്ന ഏരിയന്ന ആവലല്ലേ ശബ്ദം ക്ലിയർ അല്ല
ടൗണിന്റെ ഒക്കെ പോലെതന്നെ ടൗണിന്റെ അടുത്തല്ല ഏരിയ നല്ല ഉള്ളിക്കല്ല
ആ
അങ്ങനെക്കെ പിന്നെന്താ ആ ഭക്ഷണം ഒക്കെ റെഡിയായി ചോറുണ്ട് മത്തി വറുത്തത്ണ്ട്
ആ
മത്തി കറിണ്ട് മത്തിയോണ്ടൊരു കളിയാ
കുട്ടികളൊക്കെനൊക്കെ മീനൊക്കെ കൂട്ടിക്കോ
ആ അവർക്ക് മീനും ഇറച്ചിയൊക്കെ വേണം
ഉ ഇവിടെ ഇന്റെ മക്കൾ മീന് ഇഷ്ടമല്ല മീൻ കറി പോലും ഞങ്ങൾ അധികം വെക്കറില്ല
ആ ഓല് എന്ത് പച്ചക്കറിക്കെഴിക്കൊവോ
ഉം പച്ചക്കറിയും കൊറച്ച് ഇഷ്ടാണ് പിന്നെ പിന്നെ ഇറച്ചി ബീഫും ചിക്കനൊക്കെ ആയിട്ട് അതിനോടൊക്കെയാണ് താല്പര്യം ഉള്ളത്
അതെ
ആ
ഇനീ എപ്പളാ വരിയാ ഹസ്ബന്ഡ്
ഹസ്ബൻഡ് വൈകുന്നേര ആവും കുട്ടികളൊക്കെ വൈകുന്നേരണ്
ആ അവര് വണ്ടീനാ പോവല് സ്കൂൾക്ക്
ആ പോവല് സ്കൂൾക്ക് വണ്ടിയില് മദ്രസയൊക്കെ നടന്ന് പോകും നടക്കാനുള്ള ദൂരമുള്ളൂ സ്കൂൾ നടക്കാനുള്ള ദൂരേള്ളു പക്ഷേ ഈ നടക്കണ ദൂര നമ്മള് വഴിലൊക്കെ മഴക്കാല ആകുമ്പോള് തോടും പാടൊക്കെ ഉണ്ടായതുകൊണ്ട് വെള്ളം കയറുന്ന നമ്മളെ റോട്ട് തോട്ടുമ്മൻ തോട്ട് കൂടെ വെള്ളമൊലിച്ച് അത് റോട്ടുമ്മൊക്കെ മേലക്കൊക്കെ കേയറും അപ്പൊ നടന്ന് പോകാനൊക്കെ ബുദ്ധ ബുദ്ധിമുട്ടാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നടന്ന് പോവാന്
ആ
അവരിങ്ങനെ പറഞ്ഞ നടന്നാ പോട്ടേയി പോട്ടേയി ചോദിക്കും പക്ഷെ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഇപ്പോ ആറാം ക്ലാസിലാണ് മൂത്താള് പഠിക്കണുന്നത് ഇതുവരെ നടക്കാൻ സമ്മയിച്ചിട്ടില്ല
ആ അതന്നെ പേടിയാണ് ഇപ്പൊ പട്ടിയാളും പട്ടിശല്യവും ഒക്കെ ഉണ്ടായത്കൊണ്ട് ഇപ്പനോ ന്യൂസില് കണ്ടില്ലേ
ആ അതന്നെ അതന്നെ മേലെ ട്രെയിനിൽ അങ്ങനെയൊക്കെയാണന്ന് പറയാം
വേറെന്താ വേറെന്താ അങ്ങനെ പോണം കൊഴപ്പോന്നില്ല
എന്നോട് മമ്മ പാല് എടുത്ത് വച്ച് ആ ചോറോ ഏ ചോ പിന്നെ എന്താ പറയാ എന്തോ ചോദിക്കാൻ നിന്നി
പിന്നെന്താ പനി കാര്യങ്ങളൊക്കെ ഇണ്ടാ അവിടെ പനിയും കാര്യങ്ങളൊക്കെ ഇണ്ടാ ഭാഗത്ത്
ആ ആ ഇവിടെ തൊട്ടടുത്തൊക്കെ മഞ്ഞപ്പിത്തും കാര്യക്കെ ഇണ്ടായിരുന്നു ഉം ഇപ്പൊ റെഡി ആയി മ ഒരു വീട്ട് തന്നെ നാലഞ്ച് മക്കൾക്ക് ഉണ്ടായിരുന്നു
ഇവിടെക്കെ ഡെങ്കിപ്പനി കാര്യങ്ങളൊക്കെ മഴ പെയ്തിട്ട് ഈച്ചകളും
ആഹ് മായ പെയ്യുമ്പോ നല്ലോണം ഈചോക്കെ ഉണ്ട് അവിടെ ണ്ടാവ് ഏരിയിലൊക്കെ
ഒന്നാമത് ചക്ക ഉണ്ടായിട്ടണേ ചക്ക ഒക്കെ എങ്ങനെ ചീഞ്ഞ് ഇതാവല്ലേ അപ്പൊ വേറെണ്ടാവും
ടെ ഈ ഏരിയിലൊക്കെ ഉണ്ട മയ ഇങ്ങട്ട് പേയുമ്പോ കൂടുതലായിട്ടും
ആ മഴക്കാല കഴിഞ്ഞൊക്കെ പോവും അതുവരെ നമ്മൾ സഹിക്കണം കൊറെ കള വെയിലൊക്കെ കൊണ്ടുവരുന്നുല്ലേ
ആ മ പെയ്താലും പിന്നെ അങ്ങനത്തൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകള
ഉം
എന്നാലും ശരിട്ടാ ഒക്കെ ഞാന് വിളിക്കാട്ടോ